അ നല്ല വിശേഷങ്ങള് എന്തെ ക്കെ ങ്ങളെ വിശേഷങ്ങളൊക്കെ ആഹ് കുട്ട്യോളൊക്കെ ആയിറ്റില്ലേ
ഏഹ്
കുട്ട്യളില്ലേ
ആഹ് കുട്ട്യാള്ണ്ട് കുട്ട്യാളൊക്കെ കളിക്കാണ്
ആഹ് അത് ശരിയ
അഹ് ചായൂടിക്കെ കഴിഞ്ഞാ
ചായുടിക്കെ കയിഞ്ഞെയ്
ആഹ് ഇന്ക്ക് മൂന്നാളാണ് മൂത്ത ആള് പെൺകുട്ടി ആള് അഞ്ചില് പഠിക്കുണു അആഹ് ഇക്ക് പിന്നെ രണ്ടാമത്തത് മോനാണ് രണ്ടാം ക്ലാസ്സില് മൂന്നാമത്തത് ഒരു മോള് അവൾക്കിപ്പോ മൂന്ന് വയസ് ആവണുള്ളൂ
അത് ശരി നിക്ക് രണ്ടാളാണ് ഉം ഒരാൾക്ക് മൂന്ന് വയസ്സ് ഒരാൾക്ക് ഒരു വയസ്സ്
ഏഹ്
ആഹ് മൂത്ത ആള് അംഗൻവാടിക്ക് പോണ്ട് ആഹ് അഹ് തൊട്ടെന്നെ അംഗൻവാടി ഇണ്ട് അവടെ കൊണ്ടാക്കല്ണ്ട് അല്ല വല്ല്യ പ്രശ്നില്ല ഉം
അതെ ആ അപ്പൊ പിന്നെ കൊഴപ്പല്ല്യ ഇവിടെ അതന്നെ ആൾക്ക് മൂന്ന് വയസ് വയസ്സ് ആയ്ട്ടില്ലാ അയിൻ്റെ മുന്നേന്നെ ഞാൻ കൊണ്ടെരുത്തി പക്ഷെ കൊഴപ്പല്ല്യാട്ടോ കരച്ചിലൊന്നുല്ല്യ ആള് ഇരിക്കന്ണ്ട് ഉം
അങ്ങനെയാണല്ലേ പിന്നെ എന്തൊക്കെ ഉച്ചക്ക് ഭക്ഷണം ഇണ്ടാക്കിന്
ഉച്ചക്ക് ഇന്ന് ബിരിയാണിയാ വെച്ചത്
ആഹ് അത് ശരി ഞങ്ങക്ക് ഇബടെ കുമ്പളങ്ങ കറീം മീനും
മീനോ ഏഹ് അംഗനവാടി
പിന്നെ ആഹ് പോയിട്ട് വന്നൂയ് മൂന്ന് മണി വരെള്ളൂ ണ്ടാവാ അംഗൻവാടി
അയ് ശരി ആഹ്
പ്പൊ കുട്ടി ആഹ് കുട്ടി അവ്ടെ കളിക്കാണ് പൊറത്ത് ഒരു കുട്ടി ഒറങ്ങണുണ്ട് ഉം പിന്നെ വേ അത് അവൾക്ക് പനി ആയിട്ട് ഓള് പെട്ടന്നങ്ങ് ഒറങ്ങി ഇനിപ്പോ ഞമ്മള് ഒറങ്ങണ്ടാറഞ്ഞിട്ട് കാര്യല്ലല്ലോ പനി ആവുമ്പോ ഞങ്ങളവസ്ഥിം അങ്ങന് തന്നെല്ലേ ആഹ് ഡോക്ടറെ കാണിച്ചുയ് അഹ് രു പകർച്ചവ്യാധിന്നാ പറയണത് ഉം ഇപ്പൊ ഓൾക്ക് നല്ല ക്ഷീണോണ്ടേയ്
ആഹ്
ഉം
അയിനിപ്പോ മെല്ലേ മാറുള്ളൂ
ആ അത് ശരി ഇങ്ങള അവിടെക്കെ കാട് ഇങ്ങള് ഒരു കാടിന്റെ എടുത്താണോ
അല്ലല്ല
ആഹ്
ഇവിടെ എന്താന്നറിയോ ഇവിടെ ആഹ് റോഡ് സെയ്ഡ സൈഡന്ന്യാണ് പക്ഷെ സ്കൂള് തുടങ്ങിപ്പോഴേ നല്ല പനി രണ്ടാൾക്കുപ്പ ആഹ് പന്ച്ച്
ഇപ്പ കൊറവായിട്ടില്ലേന്നിട്ട് കൊറവായിട്ടില്ലെങ്കി എന്തായാലും മാശ- ശത്രീ കാണിച്ചോണ്ടു ഇപ്പത്തെ പനി ഒന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റൂലല്ലോ
ആഹ് അതന്നെ. അപ്പൊ ഞാനിപ്പോ ഡോക്ടറെ എടുത്ത് കാണിച്ചു, രണ്ടാളിം.
ആഹ അത് ശെരി.
കാണിച്ചപ്പോൾ മാറി.
ആഹ
കുഴപ്പന്നുല്ല. ഉസ്കൂള് ഉസ്കൂളിൽ ചെന്നപ്പഴേ,
ഇപ്പൊ അതേമാതിരി കുട്ടികൾക്ക് പ്രതിരോധ ശേഷി കൂടാൻ വേണ്ടിട്ടേ ഒരു പൊടിയൊക്കെ തരുന്നുണ്ട് ഇപ്പ ആശുപത്രിന്ന്. കുട്ടികൾക്കെയ്‌, ഈ ഡെങ്കി വ പനി അങ്ങനത്തെ ഒന്നും വരാതിരിക്കാനെ. ഇന്നലെ ഞാൻ എന്റെ മോളായിട്ട് ഹോസ്പ് പോയപ്പോ ഡോക്ടർ എഴുതി തന്നു. ഡോ ട്ടു പറയാ ഡോക്ടറ് ഒരു മാസമായിട്ട് അത് സ്ഥിരായിട്ട് കുടിക്കണുന്ന്. കാരണം ഡോക്ടർക്ക് ഇപ്പ അത് പേടി ഉണ്ടാവില്ലേ. ഡോക്ടർ ഇപ്പോ എന്താ സൃഷ്ടാവന്നല്ലല്ലോ. ആഹ് അതന്നെ, രോഗികളൊക്കെ പരിശോധിക്കു വേണം.
ആ ഇപ്പൊ ഡെങ്കിപ്പനി ഇപ്പ മഴക്കാലായില്ലേ.
ആഹ അതന്നെണ്. കൊതുക് നല്ല പെരുകണ സാഹചര്യങ്ങൾ ഉണ്ടാവും ചെയ്യും.
ആഹ അതെന്നെ.
ഇങ്ങള അവിടെക്കെ എങ്ങനെ? കൊതുക് ആഹ് നിർമാർജനം ചെയ്യാനൊക്കെ കാര്യപരിപാടികള് ഒ ക്ക ചെയ്യണ്ടോ? ബോധവൽക്കരണം അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ.
ആഹ അവിടെ പിന്നെ അങ്ങനെ വല്യേ, കാര്യങ്ങളൊന്നും വന്ന തായിട്ടൊന്നൂല്ല്യ. ഇപ്പ ബോധവൽക്കരണം അതിന്റെ ഒന്നും വന്നിട്ടില്ല. കാരണം ഇവിടെ അങ്ങനെ ഡെങ്കി പനി അങ്ങനെ ഒന്നും പറഞ്ഞു കേട്ട്
ആഹ ഇവിടെ ഞങ്ങള നാട്ടിലൊക്കെ ഉണ്ട്. ഒന്നും രണ്ട ആൾക്ക് ഒക്കെ ഇണ്ട്. ഉം
ആ പിന്നെ വേരുംട്ടാ. ഈ ആശ വർക്കർ ഉണ്ടാവുമല്ലോ. അവര് വന്നിട്ട് പിന്നെ അന്വേഷി ക്കും എന്തെങ്കിലും കുഴപ്പം കാര്യങ്ങളും ഉണ്ടോന്നേ. അവരി ഇതൊക്കെ അന്വേഷിക്കുന്ന
ആഹ് അങ്ങനെ.
അപ്പൊ ഓരോന്നക്ക ഇങ്ങനെ ഇത് ചെയ ക്കെ ചോദിക്കേ. അപ്പോ അപ്പൊക്കണ്ടെങ്കില് അ കളയണം അല്ലെങ്കിൽ കൊതുക് വരും എന്നൊക്കെ പറയും.
അതെന്നെ കൊതുക് പെരുകണ സാഹചര്യം ഒഴിവാക്കിയാൽ മതി.
ആഹ അതെ അതെ അതെ. നമ്മള് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം, ഇവിടെ പിന്നെ വെള്ളം കെട്ടി നിക്കൊന്നില്ല. നേരെ ഇങ്ങനെ ഒഴുകി ഉ പിന്നെ പ ചെടിച്ചെ ട്ടിയിലാണ് വെള്ളം നിൽക്കണ. അത് പിന്നെ ഞാ ദിവസ്സും ഇങ്ങനെ കളയും.
ആഹ പിന്നെ കുറച്ച് മണ്ണെണ്ണയൊക്കെ പാർന്നാൽ മതി. മതി എന്നാ അതിന്റെ മുട്ടക്കെ എന്താ ഇതായി പോവുത്രെ. ആഹ കൂത്താടികളൊക്കെ നശിക്കും എന്ന് പറയുന്നത് കേൾക്കാം.
ഇങ്ങളെ എടുത്തനെ സ്കൂളൊക്കെ?
നെ
ആഹ
അയില് ഇങ്ങനെ. ഇല്ലില്ല ജോലിക്കൊന്നും നോക്കിട്ടില്ല.
ആഹ ശരിയ.
ഞാൻ മക്കള ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ.
ആഹ അമ്മയും അച്ഛൻ ഒന്നും ഇല്ലപ്പോ.
അമ്മേ അച്ഛന് അനിയന്റെ കൂടെയാ.
ആഹ ഇങ്ങള് വേറെ വെയ്ക്കേ കാണ്ലെ.
ഞങ്ങള് വേറെ വീട് വെച്ച് താമസം മാറിയതാ.
അത് ശരി.
അപ്പൊ അമ്മ ന്റെ കൂടേണ് നിക്കണത് ഞ ഉം അവിടെ വീട്ടില് വേറെ ആരൊക്കെ ഇണ്ട്
വീട്ടില് ഉമ്മ ഉപ്പ പിന്നെ ജ്യേഷ്ഠനും ഭാര്യ ഇണ്ട് അവരുടെ മ ക്കള്ണ്ട് അവര് കൂട്ടുകുടുംമ്പാണ്
കൂട്ടുകുടുംമ്പാണ് ഇല്ലേ ഹെ പണികളൊക്കെ അത്യാവശ്യം ഇണ്ടാവും എന്നാല് എല്ലാരും ഒപ്പം ചെയ്യണ കൊണ്ട് കൊഴപ്പില്ല ആഹ് അതെ
ആ ഇങ്ങളെ വീട്ടില് ഇങ്ങനെ മര മരങ്ങൾക്ക് നട്ട് വളർത്തലുണ്ടോ
ആ മരങ്ങളന്ന് പറയാന് ഞങ്ങക്ക് തിരിച്ച് അര അഞ്ച് സെന്റ് സ് സ്ഥലാണ് അപ്പൊ തെങ്ങില്ല്യാ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാവോ ഈ പ്ലാവില്ലേ ഈ ചെറിയ ആഹ് അതന്നെ ചെറിയ ഇത് പ്ലാവ് അതും പിന്നെ ഒരു സപ്പോട്ടയുടെ തൈയ്യ്
അതൊരു വർഷം കൊണ്ട് കായ്ക്കുവേ
ആഹ് ഞാന് ഞ എന്നോട് പറഞ്ഞത് അവര് മൂന്ന് വർഷം എടുക്കുന്നാണ്
ആഹ് അയ്ശെരി പ്പൊ വേഗം കായ്ച്ചുല്ലേ ഉം ആ എന്റെ വീട്ടിലും ഉണ്ട് ചാമ്പക്കും ആ പ്ലാവും പിന്നെ എന്താണ് റംബുട്ടാണ്
റബൂട്ടാന് ആ ഇവിടെയുണ്ട് പിന്നെക്കെ ഇവിടുന്ന് ഏ നമ്മ ഇമ്മടെ പഞ്ചായത്ത് നിന്ന് ഇപ്പൊ കൊറേ തയ്യകള് കിട്ടിയിണ്ടായിരുന്നു
ആഹ് ഇവിടെയും കിട്ടിട്ടുണ്ട് അതൊക്കെ ഞങ്ങള് തൊടില് കുഴിച്ചിട്ടിട്ടുണ്ട് ഇബടെയും തന്നെ അങ്ങനെ എഴുതി കൊടുത്തിട്ട് പാസായതേ
ആ അതന്നെ ഞാന് ഇവിടെ വന്നിണ്ട്ന്ന് പറഞ്ഞപ്പോഴേ ഞാനത് വാങ്ങി യപ്പയ് മാങ്കോസ്റ്റിൻ ന്ന് പറഞ്ഞിട്ടൊരു തൈ കിട്ടി
ആഹ് പുതിയ തൈ ഇല്ലേ ആ ഇവിടെ എങ്ങനെയ അറിയോ സങ്കര ഇനങ്ങളൊക്കെ ഈ നഴ്സറീന്ന് വാങ്ങാൻ കി ട്ടും നല്ല വിളവെടുപ്പുണ്ടാവും അങ്ങനത്തെ തൈകള്
അതെ അതെ അപ്പൊ അതൊക്കെ ഇള്ള സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് വേറെ മരങ്ങളും അങ്ങനെയൊന്നുല്ല്യാ പിന്നെ ഫുള്ളും വീടിന്റെ ചുറ്റ് റ്റുംങ്ങനെ മറ്റേ ഇന്റർ ലോക്ക് ഇട്ടിരിക്ക്യാ
ആഹ് അപ്പ പിന്നെ അവിടെയും കുഴിച്ചിടാൻ പ
ആഹ് അതെന്താ മഴയ്‌ ഈ മഴക്കലായി കഴിഞ്ഞാ പുല്ലാണ് ഹലോ കേട്ടില്ലേ ആ മഴക്കാലായി കഴിഞ്ഞാലേ
ഹലോ കേൾക്കുന്നില്ലല്ലോ
എനിക്ക് കേക്കണ്ടല്ലോ ഇപ്പ കേക്കണില്ലേ
ആഹ് ആഹ് ആ ഇപ്പൊ പറയ് ചെറുതായിട്ട് കേ ക്കണ്ട് റേഞ്ച് പ്രോബ്ളാണ് തോന്നുണു ചെലതേ മുറിഞ്ഞ് മുറിഞ്ഞ് കേക്ക്ക ഹാ
മഴ നിറയെ പുല്ലാണ്
ആഹ് പുല്ല്
അപ്പൊ ആ പുല്ല് പറിച്ച് പറിച്ച് പറിച്ചിട്ട് ആകെ നമ്മള്
ആ അത് ശരി അയ്നൊരു ഇത്ണ്ട് ഒര് ആസിഡ് ഇണ്ട് അത് പാർന്നാ മതി
അയ്ശെരി ആ അപ്പൊ ഞങ്ങള് അത് മുന്നിൽ മാത്രം കട്ടിട്ട് കുറച്ച് കുറച്ച് അല്ലേ എടുക്കാൻ വേണം പിന്നെ ഇപ്പൊ വീടിന് ചുറ്റും ഇട്ട കാരണം പിന്നെ സുഖായി ഇപ്പൊ ചെറിയ ളൊക്കെ വെച്ച സ്ഥലത്ത് അവിടെ മണ്ണുണ്ട് അതിങ്ങനെ ഒരു അതിരി കെട്ടിയ കാരണം കൊഴപ്പില്ല
ആഹ് ആഹ് അങ്ങനെ പോണല്ലേ.
മരങ്ങളൊക്കെണ്ടാ
ആഹ് ബ്ടെ മരങ്ങളൊക്കെ ഉണ്ട്. ഈ തേക്ക്, മൂച്ചി, പ്ലാവ് അങ്ങന് ത്തെക്കെണ്ട്.
ആഹ് ആ അയ്ശരി ആഹ് ആ ആഹ്.
വിടെ ഞങ്ങൾ അങ്ങനെ മരങ്ങൾ മുറിക്കാത്തതോണ്ട് അങ്ങനത്തെക്കണ്ട് തണൽ മരായി
ആഹ് നല്ലതാണ് മരങ്ങൾ വെക്ക്ണത്. ഇവിടെ ഈ പരിസ്. സ്ഥിതിദിനം ഒക്കെ ആകുമ്പോ ജൂലൈ അഞ്ചിന് അങ്ങനെ കുട്ട്യാളെ കൊണ്ട് വെപ്പിക്കും ഞാന്.
ആഹ് അഅ്ശരി.
ആഹ് ഓരോന്ന് വാങ്ങീട്ടേ അങ്ങനെ വെക്കണതാണ്.
ആഹ് ആണല്ലേ ആഹ്അയ്ശരി.
സ്കൂളിന്ന് എന്തായാലും അവര് പറയും. ഇങ്ങനെ എന്തെങ്കിലുക്കെ വെക്കണട്ടോന്ന്. അങ്ങനെ ഒര് റാശ്യം ഇതുപോലെ മാവിലെ വെച്ചിട്ടുണ്ടായി.
മാവിൻ തെയ്യാ നട്ടത്.
ആഹ്.
നിങ്ങളെന്തേ നട്ടെ
മാവ്ന്തയ് ഉം ഇപ്രാവശ്യം അതല്ല ഇപ്രാവശ്യം എന്താന്നറിയോ. ഈ മാങ്കോസ്റ്റിന് ഇല്ലേ
ആഹ്.
അത്.
ആ ആഅയ്ശെരി
അ അതാണ് ഞാൻ ഇപ്രാവശ്യം വെച്ചത് ബാക്കിയൊക്കെ ഓരേ കൊല്ലം വെറെ ക്ഷ ന്റെ മോള് വെച്ചതിൽ ഇപ്രാവശ്യം ഇത് മാങ്ങണ്ടായി. മൂവാണ്ട മാങ്ങണ്ടായി.
ആ ആഹ് അഅ്ശരി.
ആഹ് അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ ന്ത്ന്തുണ്ടാവുമ്പോ ഒരു സന്തോഷ
രസണ്ടാവൂലേ, ആഹ് അത് നമ്മള വീട്ടിലുണ്ടായാല് നമുക്ക് ഭയങ്കര പൊലീവാക്കാരം.
അഅ് പോലെചാമ്പക്കാണെങ്കില് അങ്ങൻ തന്നെയെണ് ഇവിടെ പിന്നെ എല്ലാണ്ട് കറിവേപ്പിലൊക്കെ ണ്ടാ
ആഹ് കറിവേപ്പില ഇപ്പോ നറ്ഞ്ഞ് ണ് ണ്ടേ. നല്ലേ ണ്ടായിട്ടുണ്ട്.
ആഹ് എന്റെണ്ടായിരുന്നു അതൊക്കെ പോയടോ എങ്ങനെന്നറിയോ പുഴു തിന്നതാണ്. പിന്നെ ഞാൻ കുറെ മരുന്നാളൊക്കെ ഒ ഒഴിച്ചെടുത്തിട്ടാ. ക്ഷെ അതാകെ നാശായി എന്നിട്ട് ഞാൻ എല്ലാം വെ. ട്ടി ഇപ്പൊ വെറും കൊമ്പ്ണ്ട്. നിഅ യ്ന് പിടിക്കേര്ക്കും.
ആഹ് ആഹ് അങ്ങനെയിരിക്കുംല്ലേ. എന്നാലും അഅ് ആഹ് ഇ ചെറി പുഴുക്കേടൊക്കെ വന്നാ പിന്നെ വേഗെ പോവും.
ആഹ് ഞാൻ കൊറെ മരുന്നൊക്കെ ഒഴിച്ചു. അപ്പൊ എല്ലാരും പറഞ്ഞത് അത് മൊത്തത്തിലങ്ങട്ട് വെട്ടിയാല്. പിന്നെ പ്പനി മഴക്കാലല്ലേ അപ്പൊ പിടിച്ചോളൂന്ന് പറഞ്ഞ്. ഉം അപ്പൊ ഞാൻ ഒക്കെ വെട്ടിയാ ഉം ഞാൻ എല്ലാർക്കും കൊടുക്കണതാണ്. പ്പൊ പോയപ്പോ ക്ക് ഭയങ്കര സങ്കടായി.
ആഹ് ആഹ് അത് ശെരി. നി എവിടുന്നേലൊരു കൊമ്പ് കുത്തിയാ മതി. ആഹ് കറിയിലിടാനത് ആവശ്യാണ്. കറിയൊക്കെ രുചി കൂട്ടാനേ അത് അത്യാവശ്യ റ്റാണേനും ഉം
ഞാൻ ന്നിട്ട് ഒരു ചാക്കിൽ മണ്ണ് നെറച്ചിട്ട് ഇങ്ങനെ കുഴിച്ചിട്ട്ട്ട്ണ്ട്.
ആണല്ലേ ആഹ്ന്നാ പിന്നെ വേറെന്താ ആഹ് ശരി.